ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ഓഹ് കേൾക്കുന്നുണ്ട് എന്താ വിശേഷം സുഖാണോ
ഉം സുഖം എന്താ പിന്നെ
ന്താ പണിയൊക്കെ
ഒരു പണില്ലാടി ഇപ്പൊങ്ങനെ വെറ്തെ ങ്ങനെ ഇരിക്ക പ്പൊ ആങ്ങളന്റെ വീട്ട് പോയി വന്നതേ ഒള്ളു ആൾ പല്ലർച്ചൊക്കെ കാണാനൊക്കെ പോയതേര്ന്നു
പോയി വന്ന വരവാ
ഓഹോ ന്നട്ട് വെറുതെ ഇരിക്ക
ന്നട്ടിവിടെ വെറ്തെ കുത്തർക്കാ ചായിം വള്ളൊക്കെ കുടിച്ച് അവിട്ന്നന്നെ ചായിം വെള്ളൊക്കെ കുടിച്ച് ഒക്കെ ഒണ്ടാക്കി അവിടുന്ന് കുടിച്ച് ഇങ്ങോട്ട് പോന്ന്
ഓഹോ ഹോ ഹോ ഹോ
ക്കെന്താ പരിപാടി
എനിക്ക് തുണിയൊക്കെ പെറക്കി വെക്കാ ഇന്ന് നല്ല വെയിലുള്ള ദിവസം അല്ലായിരുന്നോ കൊറേ അലക്കി ഇട്ടു അതുകൊണ്ട്
ആഹ്
ഇന്ന് മഴയൊന്നുല്ലായിരുന്നു നല്ല വെയിലാരുന്നു അപ്പോ ഒരു വിധം ആഹ് തുണികളെല്ലാം അലക്കി പെറക്കി ഒണക്കി
ഞാനും കൊറച്ചൊക്കെ വിരിച്ചിട്ട് പോന്നേന് രാവിലെ പിന്നെ ബാക്കിയുള്ള അവിടെത്തന്നെ കെടക്കാ എടെ മക്കളേടെ
ഹേലോ
കേക്കില്ലേ
ആഹ് കേട്ട് കേട്ട്
ഏഹ്
പെട്ടന്ന് നെറ്റ് കട്ടായി പോയി
ആഹ് മക്കളെവടെ
പിള്ളേരക്ക ഇവിടൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളില് ടി വി കാണ്കാ
ഉം
അതൊക്കെയാണ് പണി എവിടെയൊള്ളെപ്പോ
ഞാ ഇവടെ ചെറുവാടി
ഉം ചോറൊക്കെ തിന്നോ ചായക്കെ കുടിച്ചുലേ
ചായ കുടിച്ചു
വേറെ പണിയൊന്നുവില്ല വെറുതെ ഇരിക്കാ
ഉം ഒരു പണിയില്ല നേരത്തെ തീർക്കേ നാളെ അങ്ങാട്ട് പോണം ഒക്കണ്ട് ഇവടെ കളിയിലാ മക്കളൊക്കെ കളി
ഉം
രാത്രിയത്തേക്ക്ള്ളൊക്കെ ആയോ
ഇല്ല ചോറ്ണ്ട്, കറിണ്ട്. മീൻപൊര്ച്ചത്ണ്ട് ആഹ് ഒക്കായി.
ഉം
ഉച്ചക്കന്നെ ആക്കിയപ്പോ എല്ലോം ആയി ചോറും കറിയും. വാക്കിള്ള കാര്യങ്ങളൊക്കെ ആയി വേണങ്കി തോരം വെച്ചാ മതി.
അപ്പോ ഇന്ന് ചോറ്ന്നാ വന്നില്ലേനോ?
ആഹ് ഇല്ല ഇല്ല ഞാനും മക്കളും മാത്രേം ഇല്ലാര്ന്നു അയിന് ഞാൻ ഉം ഞാനും പിന്നെ ഫുഡ് എന്താ പറയാ ഉം ഉച്ചക്കും പിള്ളേരൊന്നും ഫുഡ് കഴിച്ചിട്ടൊന്നുല്ല. അവര് മാങ്ങേം അതും ഇതൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചന്നല്ലാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല.
ഉം ഉം ആ ചോറ്ണ്ട് ബാക്കി അതൊക്കെ മതി.
ഓഹ് ചോറും കറിക്കണ്ട് ഒന്നും വേണ്ടാ ഇനി ന്റെ ബാ ക്കിള്ളത് നോക്കിയാ മതി. ഇനിയിപ്പോ കൊറച്ച് തുണിയൊക്കെ മട്ക്കി വെക്കാന്ണ്ട്. അതൊക്കെ മട്ക്കി വെച്ച് പിന്നെ ഒന്ന് മേക്കേകണം. പിന്നെന്ന് എൻക്ക് എന്തോ ഒരു ഭയങ്കര ഒർക്കൊക്കെ വര്ന്നമാതിരി ഇണ്ട്. കൊർച്ച് കഴിഞ്ഞിട്ടൊന്ന് നേരത്തെ ഒറങ്ങണം.
നല്ലതാപ്പോ ഒറങ്ങണെ
ഉം പിന്നെ എല്ലാ ഇനിണ്ട്ട്ടോ പണിണ്ട്. ൻക്ക് മോള് പോയിട്ട് നനക്കാനൊക്കെ ഇണ്ട്. നല്ല വെയിലേനു. അപ്പൊ കൊറേ നൻ എന്ന് ഇപ്പ എല്ലാം നൻച്ചാലേ എന്തെങ്കിലൊക്കെ തുണിയ ല്ലാം ഡ്രസ്സ് തുണീന്ന് എന്താ പറയാ പച്ചക്കറിയൊക്കെ
ഉം
ശരിയായി കിട്ടും. കൊറെ തക്കാളി ഇണ്ടായിനി അതൊക്കെ ഇപ്പ ഞാൻ കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം കെട്ടിയോനോട് രണ്ടീസം മുമ്പ് ക്കാളിയൊക്കെ വാങ്ങിപ്പിച്ചീനി അപ്പൊ ഞാന് അയ് കഴ്ഞ്ഞ് പിറ്റേ ദിവസം മോൾല് കേറിയോക്കുമ്പോണ്ട് പഴുക്കാനാവ്ന്ന് പഴുക്കാനായിക്കഴിഞ്ഞാ പിന്നെ അയ്ൻറെ മോൾല് വെക്കാൻ പറ്റൂല. കാക്കകള് ഉം കാക്കകള് പൊറകേ കൂടത് മുയ്വനും തിന്ന് തീർക്കും. അതൊണ്ട് പിന്നെ അ അത് നട്ക്കൂല അപ്പൊ ഞാനെന്തെയ്തു. പർച്ചെച്ചീര്ന്നു അപ്പൊ ഞാൻ കൊണ്ടോന്ന ഓൾറെഡി വാങ്ങിപ്പിച്ചണ്ടല്ലോ അതെടുത്ത് ഫ്രിഡ്ജില് വെച്ചീനി. ചീഞ്ഞോയോണ്ട് സമാധാനായി.
ഹ്ഹ്ഹ് ഹ്ഹ്ഹ്
അല്ല ഇന്റെ ഇന്റെ സ്വന്തം ഞാൻ ഇണ്ടാക്കിയ തക്കാളി നഷ്ച്ചോവ് ലേ
അപ്പൊ ഓൻ വാങ്ങിണ്ടോന്ന തക്കാളി കേടന്നാലും കൊഴപ്പല്ല.
ഇല്ല കാര്ണം ഞാൻ ഉണ്ടാക്കിയ തക്കാളിയാ ഞാൻ സ്വന്തം ഇണ്ടാക്കിയ തക്കാ ളി അതായത് ഒരു വളോ ആ അല്ല ഇതൊരു വളും ചേർക്കാതെ അങ്ങനെയല്ല ഇത് ഞാൻ വള ഒന്നും ചേർക്കാണ്ട് ഇണ്ടാക്കിയ അടിപൊളി എന്താ പറയാ ജൈവ പച്ചക്കറി കൃഷി അല്ല ജൈവ രീതിയില് ഇണ്ടാക്കിയ പച്ചക്കറിയ ഉച്ചക്ക് ഞാൻ വെണ്ട ഇണ്ട് വെണ്ട തോരനാ ച്ചീനെ അതും എന്റെ അട്ത്ത് ണ്ടായിനി. ഞാൻ മോൾല് കേറിയോക്കിയപ്പം
തേങ്ങ അരച്ച് കറിണ്ടാക്കിയോ?
നോ
അല്ലെങ്കില് മീൻകറി മീൻകറിയല്ലേ?
പരിപ്പും ചീരയും തക്കാളിയും കൂടെ ഇട്ട് വെച്ചു. കറി
ആഹ് ആഹ്. രാത്രിക്ക് അത് മത്യോ?
ഓഹ് മീൻ പൊരിച്ചു. മത്തി ഇണ്ടായിരുന്നേ അത് പൊരിച്ചു. പിന്നെ വെണ്ട തോരനും വെച്ചു. ആ തോരൻ കഴിഞ്ഞിട്ടേ. ഞാൻ തന്നെ സ്വന്തം തിന്ന് തീർത്തു.
ഉം മക്കളെങ്ങോട്ടും പോയില്ലേ?
എവടെ പോവാനാന്ന് ശനിയാഴ്ചല്ലേ? ഇബടെണ്ട് കളിച്ചാൻ സാ സാധാരണ എല്ലായിടത്തും കളിക്കാനൊക്കെ പോവാറുണ്ട്. ഈ ടി വി തൊറന്ന അതിന്റെ ഉള്ളിക്ക്
ആഹ്
അടുത്ത വീട്ടില മക്കളൊക്കെണ്ട്. അപ്പോ
ഉം
ഇന്നുപ്പോ ഫുള്ളും ടി വി ലാണ്
ടി വി കണ്ടിരിക്ക. ആഹ് ടി വി തൊറന്നാലവിടെ ഇരുന്നോളും.
ഉം ഉം
അതിന്റെ എടേല് പിന്നെ കൊറെ ഫോണും ചോദിച്ചു നടന്നു. ഫോണ് കൊടുക്കാത്തോണ്ട് ആഹ് ഫോണ് കൊടുത്തേല് ഫോണും അതിന്റെ പുറകേ ഇതും നടന്ന് പിന്നെ അയിന്റെ എടേല് റമ്പൂട്ടാൻ പറിക്കാൻ
റമ്പുട്ടാനോക്കെ പറിച്ചോ?
റമ്പൂട്ടാന് കുറച്ച് ഇങ്ങനെ പറിച്ച് ഇബടെ അടുത്തുള്ളോർക്കൊക്കെ കൊടുത്ത്. വീട്ന്റെ അടുത്തുള്ളോർക്കൊക്കെ മക്കക്കൊക്കെ
ഉം. ഇന്നോട് പറഞ്ഞ്നി റംമ്പൂട്ടാൻ പയ്ത്ത്നെങ്കി തരാൻ പറയാന്
ഏഹ് റമ്പൂട്ടാൻ കൊറച്ച് ച്ച് ഏഹ് അതായത് കൊറച്. ഏഹ്. ഇങ്ങനെ എന്റടുത്ത് പറഞ്ഞുങ്ങനേ കെട്ടിയാൻ പറഞ്ഞു പൈ ആഹ് അയിന്റെ മോളില്ള്ളോക്കെ നശ് ത്ത്ന്നു പോവാ.
ഉം
അപ്പ പറച്ച് വെച്ചാലേ
അപ്പ പച്ച പറ പറച്ച് വെച്ചാല് പയ്ക്ക്വോ?
പൈക്കൂല. പൊട്ടത്തരം ചെയ്താ
അപ്പ എന്തോരും പർച്ചുണ്ടാവും?
കൊർച്ച് എല്ലാം പറിച്ചിട്ടൊന്നുല്ല. ഇച്ചിരി കളർ അത് എന്താന്നറിയോ? കേറി പറയ്ക്കൊന്ന്വല്ല. അത് ഏഹ് എറിൻ എന്താ വടി എടു ത്തിട്ട് തല്ലി പൊട്ടിക്കാ. അപ്പ തല്ലി പൊട്ടിക്കുമ്പോ ഇള്ളതും ഇല്ലാ ത്തതൊക്കെങ്ങ് പോര്വോല്ലോ പിഞ്ചോ കൊറേ ചാടി. അതാണ് മെയിൻ പ്രശ്നോ. അങ്ങനെ കൊറേ പോയി.
അപ്പ അത് വെർതേ ആയില്ലേ?
വെർതായോന്നോയ്ച്ചാൽ ആഹ് ച്ച പച്ചോക്കെ വെറുതായി. ബാക്കി കൊറച്ച് കളറൊക്കെ മാറ്തേ അടുത്ത്ള്ള മക്കൊക്കേ കൊടുത്ത്. ഓരാ ക്ക നോക്കി നിക്കായിരുന്നു. റംബുട്ടാനൊക്കെ ആവുമ്പോ എല്ലാർക്കും ഭയങ്കര ഒരു
ആഹ് അതന്നെ. ഉം ഉം ഉം
അപ്പ എല്ലാരും നോക്കിന്ന്. ഓം അപ്പ മൂന്ന് വീട്ടുകാര്ക്കും ഞാൻ കൊടുത്തേനു പറയ്ക്കാ. ഉമ്മർത്താളുള്ളോർക്കൊക്കെ കൊടുക്കാ. എനി കൊടുക്കാത്തോർക്കൊക്കെ
ഉം ഉം. അയിന് മാത്ര പഴ്ത്തീനാ അയിന്?
കളർ മാറിയത് വല്യ വയത്തതൊന്ന പ പഴപ്പിക്ക പഴത്താനായിട്ട് നിക്കലില്ല
അന്നപ്പോത്തിന്ന എല്ലാം പോയി പോകവും അപ്പൊ ഒരുപാട് പൈക്കാനായിട്ട് നിൽക്കൂല
ഉം
വേഗം ഇതാക്കിക്കളൂ
വേറെന്താ ശേഷം ഉറ ഉറക്കൊക്കെ വരണണ്ടോ
എനക്ക് ഉറക്കൻ വരണ്ട വര പിന്നെ എനിക്ക് ഉറക്കൻ വന്നാ തോന്നൻ
ആഹ് എനിക്ക് വെുതൊയിട്ട് തോന്ന പിണി ഇല്ല ചായകുടിച്ച്അത്തൻ്റെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടക്ക്
ചായ കുടിച്ച് ഈ അവിടെ പോയി ഉം നേരെ നാഞൂന്റെ അടുത്ത് പോയി ആഹ നാതുണെ എടുത്ത് പോയി ഉമ്മ മച്ചി പാല അങ്ങനാനുള്ള പൈസയും തന്നിട്ടാ വിട്ടിരുന്ന അങ്ങനെ അവിടെ പോയി ഇന്ന് കൊറ സോറയും പറഞ്ഞ് ചായ കടിയൊക്കെ ഉണ്ടാക്കി പക്കവാടും പിന്നെന്താ ബ്രെഡും പൊരിച്ചു
ഉം
അങ്ങനൊക്കെ പൊരിച്ച് ചായയൊക്കെ കുടിച്ച് ഉമ്മ ഇവിടെ കാത്ത്ത്തിർക്കയ ഞങ്ങള് കൊണ്ടു തന്നെ പാലിലും കാത്തിട്ട്
ഉം
കൊറേ വിളിച്ചു പാല് എനിക്ക് ആഹ് ഒന്ന് കൊണ്ടുവന്ന എനിക്കൊന്ന് വെള്ളം കുടിച്ചായിരുന്നോന്നും പറഞ്ഞോണ്ട്
ഇങ്ങള് അപ്പുറത്ത് ഇരുന്ന് കഴിക്കുകയും ചെയ്ത് ഇവരെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത്
അവിടെ ഒരിതാക്കി ഞാൻ ആ കടിയൊക്കെ ആയിട്ട് ഇങ്ങട്ട് പോകുന്നു പാലും വാങ്ങി പോന്ന് വെച്ച് പോകുമ്പ തന്നെ പറ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് കേറി കറങ്ങിട്ട് പൊയ്ക്കോലിട്ടോ എന്നൊക്കെ പറഞ്ഞ വിട്ടത് പക്ഷെ അവിടെ കേറീട്ട് കൊറേ കൊറേ നേരം അവിടെ ഇരുന്നു
ഉം
ചായക്ക് കടിയൊക്കെ ആയപ്പോത്തിന് സമയം വൈകി
പിന്നെ വേറെങ്ങും കയറണ്ടി വരൂലാ
പിന്നെ നേരെ ഒന്ന് തറവാട്ടില് കേയറി ഒന്ന് അവിടെ ചപ്പാന്റെ മോള് രണ്ട് മക്കളും പ്രസവിക്കാനായിണു അപ്പൊ മൂത്തോക്ക് മൂത്തോള് ഈ മാസം പോവും ഹോസ്പിറ്റലിൽ അപ്പൊ ഓളന്ന് കണ്ടിട്ട് ഒരാഴ്ച ഓളടുത്തുന്ന് കയറി കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ഇവിടെ എത്തിയപ്പം ഇവിടെ ചായയും ഇല്ലാ വെള്ളവും ഇല്ലാ അത്തർക്കണ്ട് എന്റെ വാലിന് അത്തത്തർക്ക്
ആഹ് ആഹ് നല്ല മോല
പിന്നെ എന്താ വർത്താനം
അങ്ങനെയാണെങ്കിൽ ച ഒന്നിട്ട് ഉമ്മ ചായയൊക്കെ കുടിച്ചില്ലേ
ഉമ്മച്ചിക്ക് ജ്യൂസ് അടിച്ചാനായിരുന്നു വെള്ളം കുടിച്ചില്ല ഗുളിക കുടിച്ചിട്ടേ വയറിങ്ങനെ ചുട്ടട്ട് കാര്യാല്ലായിരുന്നു അപ്പൊ അതിന് പാലി പറഞ്ഞയച്ചാ
ഓക്കെ ഓക്കെ എന്നാ ആയിക്കോട്ടെ ഞാൻ വെക്കട്ടെ എന്റെ കെട്ടിയോൻ വന്നിട്ടുണ്ട്
ആഹ് ആയിക്കോട്ടെ ശെരി
ശെരി